ഹലോ. ആഹ് അങ്ങനെ പോണ് നല്ല സുഖം എന്താപ്പോ വെള്ളിയാഴ്ചറ്റക്കെ എന്താ പരിപാടി.
വെള്ളിയാഴ്ചായിട്ട്. ഒന്ന് ബംഗ്ലാദേശിക്ക് ഇഭടെ അടുത്താണല്ലോ. ഞാൻ നിക്കണ ഏരിയന്ന് അതിർത്തിയിലേക്ക് കൊറ്ച്ചള്ളൂ അവിടുന്ന് പോയേക്കണം എന്നുണ്ട് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ളൂന്ന്
ഓ
ഓ നമ്മളവിട്ത്തെ നമ്മള് കീഴയിലുള്ളരു ഓഫീസറ് മൂപ്പരപ്പം മൂപ്പരന്ന് സോപ്പിട്ട് കാണ്ട് മൂപ്പര വണ്ടില് പോണം ന്ന്ള്ള ന്നല്ക്കാണ് അവിടെ എവിടെലും ജുമ കൂടിക്കാണ്ട് ഫുഡൊക്കെ കഴിച്ചു വരാനണല്ലോ വെള്ളിയാഴ്ച ന്താലും ലീവാണല്ലോ
ആഹ് അപ്പം ക്ലാഷ് അത് കിടക്കാൻ പറ്റോ രഴത്ത് കടക്കാൻ പറ്റോ
കാരത്ത് കര്ക്കാൻ പറ്റു വെച്ചാല് അവിടെ എന്തോ റിലേറ്റീവ്സ് നമ്മളെ ബന്ധം പാദികൾ ആരെങ്കില ഉണ്ടെന്നുണ്ടെങ്കില് വിസിറ്റ് ചെയ്യണെങ്കിൽ വലിയ കുഴപ്പമില്ല തോന്ന്ണ്ട്
ഓ
വേറെ ഇക് കൃത്യയിട്ട് അറിയിലട്ടോ അയിനെ കുറിച്ച്
ഉം ഉം അങ്ങനെയൊക്കെ വന്തക്കത്തെ പ്ലാനില്ലേ
അല്ല ഈ വേറെ രാജ്യങ്ങളെങ്കിലും പോയിക്ക്ണ
വേറെ രാജ്യം പോയിട്ട് അന്റെ കേരളവും തമിഴ്നാടും കർണ്ണാടകവും വിട്ട് പോയി വിട്ടില്ലന്നാണ് ഇന്റെ ഓർമ്മ
ഏ കർണാ ആഹ് കർണാടകക്കണ്ടല്ലേ വേറെ എവിടക്കും പോയില്ലേ
ഇല്ല ഇതരെ പോകട്ടരു ആഹ് ട്രിപ്പായിട്ട് പോയിട്ടില്ല പിന്നെ വേറെ പോകേണ്ട ഒരു ആവശം വന്ന്ട്ടില്ല
ആഹ് ഞാനും പറ്ഞ്ഞ മാതിരി ഈ ആവശ്യത്തിന് ഇങ്ങണ്ട് ഇന്റൺഷിപ്പ് ആവശ്യത്തിന്ണ്ട് വന്നോണ്ട് മാത്രേ പോ കർണാടക വരെ പോയിട്ടുണ്ട് ബാംഗ്ലൂരെന്ന് പോയി കറങ്ങാപോയത് വേറെ ഈ ഈങ്ങനെ നമ്മള കേരള മറ്റു സംസ്ഥാനങ്ങൾ വി ആണ്ട് ഇങ്ങണ്ട് ആദ്യറ്റാണ് വര്ന്നത്
ഉം
അല്ല പൊതുവേ യാത്രകളൊക്കെ പിന്നെ എല്ലം നമുക്ക് ആ ട്രിപ്പായിട്ടോ അല്ലെങ്കി വിനോദയാത്ര ആയിട്ടൊന്നല്ലല്ലോ സംഭവിക്കുന്നത് പലപ്പോഴും ആവശ്യങ്ങൾക്ക് പിറക്കേണല്ലോ
അതെ അതെ പിന്നെ ഈ ട്രിപ്പൊക്കെ പോവാണെങ്കിൽ എന്ത് യ്യണം അത്യാവിശ്യം നല്ലൊരു സംഖ്യ ഞമ്മള കയ്യ്ൽ വാണം അങ്ങനെ പോവാനെ പ റ്റുള്ളു പിന്നെ എന്ത് പിന്നെ ഞമ്മള ഇങ്ങനെ എന്ത് ഞമ്മള്ള ഇള്ള സ്വരുകൂട്ടി വെച്ചാണ് ചെറിയൊരു എമൗണ്ടിന് ഞമ്മൾ എന്തിയ്യാ ഈ യാത്രയ്യാറഞ്ഞാൽ ഭയങ്കര ടാസ്കാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോ എന്തിയണ്ണം അത്യാവശ്യത്തിന് നല്ലൊരു എമൗണ്ട് നമ്മള കയ്യിൽ വച്ചിട്ട് അവ്‌ട്ത്തെ ഫുഡ് വിഭവങ്ങളും പിന്നെ അതുപോല്തന്നെ അവിടെള്ള ഒരുവിധം ഏന്തേ ഈ സഞ്ചാര വിനോദ കേന്ദ്രങ്ങളൊക്ക സന്ദർശിച്ചിട്ട് അങ്ങനെ യാത്രയ്യുമ്പോ മാത്ര നമ്മുക്ക് എത്തിയൊള്ളു അതിന്റെ ഒരു പൂർണ്ണ തൃപ്തി ഇണ്ടാവൊള്ളു അല്ലാതെ ഞമ്മള് ഈ ട്രെയ്ന് ടിക്കറ്റ് ഇടുക്കാതാ നമ്മളത് ചെറിയ ഒരു എമൗണ്ടിന് അവിട വരെ മൊത്തം കറങ്ങീന്ള്ള ഒരു പേരിന് ഞമ്മള് കറങ്ങാന്ന്ള്ളല്ലല്ലോ അവടെ മൊത്തം അനുഭവിക്കാന്ള്ള ആണല്ലോ അപ്പൊ ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാന്
തീർച്ചയായും ഏഹ് ശരിയാണ്
ഇത്‌വരെ അടുത്ത് കടക്കാ പോയ്റ്റില്ല
അതൊരു പ്രശ്നാണ് ഏഹ് ഈ യാത്ര യാത്രകൾക്ക് പലപ്പോഴും ഏഹ് നമ്മള പോലുള്ള ആൾക്കാർക്കൊക്കെ വെല്ലുവിളിയായി വരുന്നത് തീർച്ചയായിട്ടും പൈസ ന്ന്ള്ളതന്നേൺ എന്നാലും ഏഹ് പൈസന്ന്ള്ളത് ഈ പറഞ്ഞമാരി ഒരു യാത്രയുടെ പരിപൂർണത കിട്ടണംന്ന്ണ്ടെങ്കില് നല്ല പണം ചെലവഴിച്ചിട്ട് ഏഹ് കാണേണ്ടത് കാണണം ഏഹ് ആ നാട്ടിലെ എല്ലാ സംസ്കാരങ്ങളും ഏഹ് അനുഭവിച്ചറിയണം അവിട്ത്തെ ഭക്ഷണ രീതി അറിയണം ഏഹ് അവ്ട്ത്ത പ്രധാന ആചാരങ്ങളൊക്കെ ഇണ്ടാവും ചെല് പ്പോം ത്തോരോം ഏഹ് മതകീയമായിട്ടോ ല്ലെങ്കി സാംസ്കാരമായിട്ടുള്ള ഓരോ കേന്ദ്രങ്ങളൊക്കെ ണ്ടാവും അതൊക്കെ സന്ദർശിക്കണം അപ്പൊ ചെൽപ്പോ നല്ല പൈസ കൊടുക്കണ്ടി വരും ഈ വിദേശികളാവുമ്പോം അവർക്ക് ഏഹ് നാട്ട്കാർക്ക്ള്ളത് പോലെള്ള ഏഹ് അനുവദനീയ അങ്ങനെ ആനുകൂല്യങ്ങളൊന്നും ണ്ടാവൂല അപ്പൊ നമ്മളൻസരിച്ച് പൈസ ക്കൊട്ത്ത് എറങ്ങി ചെല്ലണം ന്നാലേ നമ്മളെ യാത്ര പോയതോണ്ട്ള്ള മെച്ചണ്ടാവൊള്ളൂ
അതെ അതെ നമ്മള് പിന്നെ എന്തിപ്പോ ഞാനിപ്പോ ഈ ഈ പെയ്സന്റെ വിശയം പറയാണെങ്കിൽ ഇള്ളോൽക്കാണെ പിന്നിം പിന്നിം ങ്ങനെ ണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലാത്തോര്ക്ക് പിന്നും ഈ എന്ത്‌ സം സമ്പന്നര് പിന്നിം സമ്പന്നരായിക്കൊണ്ടിരിക്കും ഈ പാവപ്പെട്ടോൽ വീണ്ടും പാവപ്പെട്ടരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ് അതിനാണ് നമ്മളെ നമ്മളെ ഇന്ത്യേല്ള്ളത് അപ്പോ നമ്മളെന്തീ പ്രശ്നങ്ങളൊക്കെ മെയ്നായ്റ്റ്ള്ള പ്രശ്നംന്നച്ചാൽ നമ്മളന്ത ബാക്കിള്ളോലേ കണ്ട് ജീവി ക്കന്ന്ള്ളത് വയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പത്തെ ഞമ്മളെ ഈ മൊത്തത്തില്ള്ള ഈ ആധുനിക ഈ ന്യൂ ജനറേഷൻ ആൾക്കാര്ടെ മൊത്തത്തില്ള്ളൊരു പ്രശ്ണാണത് ക്ക്ള്ളോര എങ്ങനെ ജീവിക്കുന്നു അത്പോലെ ജീവിക്കാന്ള്ള ശ്രമത്തില് പലപ്പോയും തൻ്റെ അട്ത്ത്ള്ളത് പോലും എന്തെയ്യാണ് നഷ്ടപ്പെട്ട്കാണ്ട് അയിൻ്റെ വെല അറിയാതെ ബാക്കിള്ളയ്ലേ ക്ക് പോവുമ്പള്ള ആ പ്രശ്നങ്ങള് ഇപ്പ നന്നായിട്ട് നമ്മൾ നേരിട്ണ്ട് ഇതൊക്കെ ആ ഇപ്പത്തെ നമ്മളൊക്കെ ഈ കല്യാണങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ പെണ്ണ് കാണല് അതുപോലെ ഈ മുട്ടായി കൊടുക്ക അങ്ങൻത്തൊക്കെ ഒരുപാട് സിസ്റ്റങ്ങള് എന്തെയ്ത്ട്ട്ണ്ട് ഈ സോഷ്യൽ മീഡിയിലൂടെക്കെ ഭയങ്കരായിട്ട് പ്രചിരണം പ്രചരണം നേട്യോണ്ടന്നെ അതുപോലെ ആകാന്ള്ള ശ്രമത്തിൽ പലപ്പോയും തന്റെ എന്ത് വീട് പണയം വെച്ച് സ്വർണം പണയം വെച്ച് ഹങ്ങനെള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെടുത്തിങ്ങാണ്ട് പോകുന്നൊരവസ്ഥ നമ്മളെ ഈ ഒരു ന്യൂ പുതിയ കാലത്ത് പുതിയ തലമുറക്ക്ണ്ട്ന്ന്ള്ളതാണ്
തീർച്ചയായിട്ടും അതൊക്കെ ഈ പുതിയ കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഏഹ് വളരെ രീതിൽ ഏഹ് പണത്തിന്റെ ദൂർത്തില് ചെന്ന് കലാശിക്കുന്നൊരു മുഖാണ് ഇപ്പോ കാണ് ണത് നമ്മള്പ്പോം എന്തായാലും എല്ലംപ്പോ ഏഹ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കാരെ കാണിക്കാന്ന്ള്ള ലക്ഷ്യത്തോടു കൂടി ഏഹ് ഇപ്പോ നമ്മള് ഒരു കല്യാണച്ചെക്കന്റെ ഏഹ് ഏ എൻട്രി ആണെങ്കിൽ ഒര് ചെക്കന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടാവാൻ വാണ്ടി പോവാണ്ന്ന്ണ്ടെങ്കില് എന്തെല്ലാം പരിവാടികളാണ് നട്ത്ത്ന്നത് ആഹ് ഒരു എൻട്രിക്ക് എത്ര ഒരു മാക്സിമം പോയാല് ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർന്റെ യാത്രക്കും വാണ്ടീട്ട് ഒ എത്രെ എത്ര എത്ര ലക്ഷറി ഏഹ് വിനോ ഏഹ് ആഡംബര കാറ്കള് എറക്കി അഥവാ എത്ര ഒ ഒരു ദിവസത്തെ റെന്റിനെന്നെ പത്തു ഇരുവതൊക്കെ കൊടുത്ത്ങ്ങാണ്ട് ഓരോ കാറ്നും പത് തും ഇരുപതൊക്കെ കൊടുത്ത്കാണ്ട് ഓരോരുത്തര് ആഡംബര ക്കാറ് നിരത്തി വെച്ച് ഒരു രണ്ട് സ ഒരു രണ്ട് മിനിറ്റിന്റെ മാക്സിമം അല്ലെങ്കി മുപ്പത് സെക്കന്റിന്റെ റീൽ എർക്കി അതിലാനന്ദം കണ്ടെത്ത്ന്ന ഒരു പുതിയ തലമുറ അത് എത്രൊരു എന്തൊരു അബദ്ധ ചട്ലമായിട്ട്ള്ളൊരു നീക്കുപോക്കാണെന്നാണ് ഞാൻ ആലോയ്ക്കുന്നത്
അതെ അതെ നമ്മള്പ്പോ ഇതൊക്കെ പറിമ്പോ എന്ത്നാണ് മെയിനായിട്ട് അതന്നെ ഈ സോഷ്യൽ മീഡിയേല് ബാക്കിള്ളോലെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവി ജീവിക്കാണ് അതൊക്കെ ഇതൊക്കെ ബാധിക്ക്ണ്ന്ന് വെച്ചാല് ഈ ഏഹ് അത്ര സമ്പത്തില്ലാത്ത ഈ മിഡിൽ ക്ലാസ് മ ധ്യത്തിൽ നിക്ക്ണ്ട ആ ഒരു ജനങ്ങള്ണ്ടല്ലോ അതുപോൽതന്നെ ഈ താഴെ കെടേൽള്ള ജനങ്ങളും ഈ സമ്പന്നര് പിന്നെ എന്താച്ചാ കാട്ടിക്കോട്ടെ ഓരെട്ത്ത് അത്യാവശ്യത്തിന് ക്യാഷ് എമോ പൈസ ണ്ടായോണ്ട് അവര് എന്താച്ചാ കാട്ടികോട്ടെന്ന്ള്ള വെക്ക പശെ അവര് ഇതീ സോഷ്യൽ മീഡിയൂടെ എന്തെയ്യുമ്പൊ ഓലത് പ്രചരിപ്പിക്കുമ്പോ അത് ബാ ക്കിള്ളോൽക്കും കൂടി അത്രയും നിർബന്ധിത അവസ്ഥയിലേക്ക് എത്താം അതേപോലെ തന്നെ ഇപ്പോ പെണ്ണ് കാണാൻ പോകുമ്പോ എന്തയ്യാ ആഹ് മിഠായി കൊടുക്കാന്നുള്ള ആ സിസ്റ്റക്കാ ആഹ് അന്നെരൂൻ ന്നാ പത്താൾക്കാര് പോകുന്നുണ്ടെങ്കില് പത്താളെ കയ്യിലും പത്താ പത്തായിരുർപ്പിയേൻ്റെ പെട്ടിയാണുള്ളത് മുട്ടായിടെ അതുപോലെ തന്നെ എന്തേ ഒരു ഐഫോൺ കൊടുക്കണം ഒരു ഐഫോണൊക്കെ അറിയുമ്പോ ഒന്നര ലക്ഷം ഇതൊക്കെ കൊടുത്ത്കാണ്ടാണ് എന്തയ്യണ്ട്യെ അത്തരത്തി അങ്ങനെ അത്തരം ഐഫോൺ കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമായിട്ട് കാണുന്നൊരു നെലക്ക് നമ്മളെ ഈ തലമുറ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതൊക്കെ ഈ ബാധിക്ക ഈ പാവപ്പെട്ട ജനങ്ങളെയാണ് ഉം
അതെ തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു ആചാരങ്ങൾ ല്ലെ ഇതൊക്കെന്ന് പറഞ്ഞപ്പോ നമ്മള് ഒരു മിഡിൽ ക്ലാസ്റ്റ് ഒരു മിഡിൽ ക്ലാസ് പയ്യനെ വെച്ച് നോക്കാണെങ്കില് ഇവന് എന്തെല്ലാണ് ഇവനിപ്പോ ശരിക്കും അവന്റെ സ്വപ്നങ്ങള് ഇതൊന്നല്ല വേണ്ടത് അവൻ ൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാല് പ്പോ ഏഹ് ഏകദേശം ഒരു ജോ പഠനൊക്കെ കഴിഞ്ഞ് ജോലി ആയ പിന്നെ ഒരു കല്യാണം കല്യാണം എന്നുള്ളത് ഒരു വല്ലിയൊരു കടമ്പ ആയിട്ട് മാറിയെക്കാണ് ഒരു ഏഹ് മൂന്നോ നാലോ ഏഹ് അടി മേലേട്ട് കാല് നീട്ടി വെക്കണ്ട ഒരു അവസ്ഥയില് എത്ര ഒരു കല്യാ പിന്നെ മിട്ടായി മിഠായി കൊടുക്കലിന്റെ ചെലവ് തന്നെ ഏകദേശം ഒന്നോ രണ്ടോ ചിലവ് ലക്ഷം ചെലവ് വരുന്നുണ്ട് എന്നെ പവന് പവ ഏഹ് മഹറു കൊടുക്കുന്നതിലുള്ള ആർഭാടം മഹറ് കൊടുക്കണം മഹറ് നമ്മള് പ്രൊമോട്ടയ്യണം എങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള മഹറ് കൊടുത്താ മതി അതുപോലെ തന്നെ ഏഹ് മൽ മൈലാഞ്ചി കല്യാണം ഏഹ് മറ്റേ കല്യാണം ഏഹ് ഗ്രൂം ട്ടു ബി ഉം ബ്രൈഡ് ട്ടു ബി ആ രീതിയിലും അങ്ങെ കല്യാണ ത്തിന്റെ അർവാടങ്ങള് അതൊരു വലിയൊരു കടമ്പ ആയിട്ടാന് മുന്നിലാണ് അപ്പോ ഒരു ഈ മിഡിൽ ക്ലാസ് പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉം മനസ്സ് ആകെ ഒരു വ്യാകുലതകളുടെ നടുവിലാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം
അതെ അതെ മറ്റേ ഇപ്പത്തെ എന്റെ കുടുംബങ്ങൾ കുടുംബത്തി തന്നെ ചെല ആൾക്കാര് എന്തയ്യുന്നുണ്ട് ഈ ക്യാഷിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ പിന്തിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അഥവാ അത്രത്തിലൊരു കയ്യിലൊരു അഞ്ചോ ആറോ ലക്ഷം ഇണ്ടെങ്കിൽ മാത്രേ കല്യാണം കഴിക്കാ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പിന്നെ അതുപോലെ തന്നെ ഇപ്പത്തെ ആർഭാടങ്ങളെ പറ്റി പറാണെങ്കി ഇപ്പൊ ഈ നിലവില് ഇപ്പ ഏറ്റവും ഇപ്പ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്നത്ണ്ടല്ലോ ഹർഷാപാത്തു എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ എന്ത് ഇൻഫ്ലുവൻസറുടെ കല്യാണം അത് വളരെയധികം നല്ലൊരു സ്വാധീനം ചെലുത്തട്ടെന്ന് വിചാരിക്കാണ് അഥവാ ഈ അതില് ഒരു തരി പോലും സ്വർണം ആഹ് എന്ത് സ്ത്രീയുടെ മേത്തില്ല അതുപോലെ തന്നെ കയ്യില് മൈലാഞ്ചി ഇല്ല്യാ ആടുമ്പള് വഴങ്ങ് വളരെ കുറച്ച് മേക്കപ്പ് ആണെങ്കി അത്രേ കുറച്ച് ഇങ്ങനെയുള്ള എന്ത് സന്ദേശങ്ങള് നമ്മക്ക് കൈമാറാ പറ്റും ന്നിട്ടും എന്ത്യ്യാണ് നമ്മള് ബാക്കിള്ളോരെ ആരോ വേണ്ട ആരോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തില് എന്ത് പല കടങ്ങളും ഇപ്പീ കടങ്ങളാക്കി കാണ്ട്പ്പോ കല്യാണത്ത് കല്യാണത്തിനക്ക കടങ്ങളാക്കിയാണ്ട് പിന്നെ കല്യാണം കഴിക്കുമ്പോള്ള അവസ്ഥ വച്ചാല് പിന്നീട് ഈ തന്റെ ജീവിതം മൊ ഇപ്പി കടങ്ങള് തീർക്കാ വാണ്ടിട്ട്ള്ള നെട്ടോട്ടത്തിലാണ് അതേപോലെ തന്നെ ഇപ്പോ മൊത്ത ത്തിരി പൈസൻ്റെ വിഷയം വരുമ്പോ കൊറെ ആൾക്കാരുണ്ട് ലോണൊക്കെ എടുത്താണ്ട് വീട് കെട്ടുന്നവരുണ്ട് പിന്ന ആഹ് വീട് കെട്ടി കഴിഞ്ഞ ഓക്കെ കൊഴപ്പില്യ പിന്നീട് തന്റെ ജീവിതവും തന്റെ ജോലിയും തന്റെ എന്ത് മുയുവൻ ബാ എന്ത് പ്രഷറൊക്കെ ഈ ലോണ് തിരിച്ചടക്കാനും ലോണും അതിന്റെ പലിശയും ആഹ് പലിശയുടെ പലിശയൊക്കായിട്ട് അതിരി ച്ചെടുക്കാനുള്ള വെപ്രാളത്തിലായിരിക്കും തന്റെ ജീവിതം അതിലക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഞമ്മളൊരു ഏഹ് ഞമ്മള് എന്ത് ചെയ്യ ഞമ്മുടത്ത് എത്ര ക്യാശുണ്ടോ അത് അതിനനുസരിച്ച് ചെയ്യാനുള്ളൊരു ആഹ് ഒരു ഇതില് ഞമ്മളെന്ത്‌ ചെയ്യ വീട് പണിയുവാണെങ്കിലും കല്യാണെങ്കിലുംക്ക അങ്ങനെ ആയ്ക്ക അല്ലാതെ ബാക് റ്റുള്ളോരെ കാണിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ എത്ര എന്തേ ആഹ് ഫീച്ചേഴ്സ് ഉണ്ട് അത്ര സൗകര്യങ്ങളുണ്ട്ന്നറഞ്ഞാണ്ട് അതും കൂടി ഞമ്മള് തുടർന്നാല് ഞമ്മ്ക്ക്ള്ളൊരു അമിതഭാരമായിട്ടാ പിന്നെ മാറും
അതെ തീർച്ചയായും നമ്മള് ശരിക്കും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സാധ്യതകളാണ് നോക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ആ പാത്തുന്റെ കല്യാണംന്നൊക്കെ പറഞ്ഞാല് അതപ്പോ ഇന്നത്തെ യുവജനങ്ങളുടെ ഏഹ് പുതിയ ഏഹ് ഈ ഈ കൈക്കൊള്ളലാളൊക്കെ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നമ്മളെ പോലെ ഇനി ഏഹ് നാലോ അഞ്ചോ കൊല്ലങ്ങ് കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനുള്ളവരാണ് നമ്മളൊക്കെ അപ്പോ ഈ രീതിയില് ഏഹ് നാട്ടിലെ ശീലങ്ങളും ആഹ് സ അയിന്റെ സ് സ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരാന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യാണ് അതുപോലെ തന്നെ നമ്മള് ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി ജീവിക്കാന്നുള്ളത് അതൊരു എഹ് എപ്പളും അതൊരു ഏഹ് ഒരു സൊല്യൂഷൻ ആയിട്ട് ഒരു ഏഹ് കാര്യം കാണാൻ പറ്റൂല കാരണം നമ്മള് നമ്മടെ സാധ്യതകളാണ് നോക്കേണ്ടത് നമ്മള് നമ്മളുടേതായ രീതിയില് ഏഹ് ജീവിതം നോക്കണം നമ്മള് നമ്മുടെ ഒര് നമ്മുടെ സാമ്പത്തിക നിലയിൽ വെച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നോ ആഹ് രീതിക്ക് അനുസരിച്ച് നമ്മുടെ ആകാശങ്ങളും നമ്മടെ ആർഭാടങ്ങളും അതിനനുസരിച്ച് മെ മിതപ്പെടുത്തി മെച്ചപ്പെടുത്തി ജീവിക്കണംന്നാണ് എൻ്റെ ഒരഭിപ്രായം
അതെ അതെ ഞമ്മള് ഈ മറ്റേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയ്ല്ണ്ടല്ലോ ഞമ്മള് ഞമ്മളെക്കാട്ടി ഉയർന്ന ആൾക്കാരെ നോക്കുന്നേന് പകരം നമ്മള് തായേള്ള ആൾക്കാരെ നോക്കണം ഞമ്മള് ഉയർന്ന ഉയർന്ന ആൾക്കാരെ നോക്കി അവിടെ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ ഞമ്മക്കത് വേണെന്നുണ്ടെന് പകരം ഇവിടെ ഇതൊന്നും ഇല്യ ഇന്നിട്ടും ഞമ്മക്ക് ഇത്ര ഇണ്ടല്ലോന്നുള്ളത് ആലോചിച്ചാണ്ട് അങ്ങനെ ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെന്ന് ഞാൻ ആശംസിക്കാണ് അതുപോലെ തന്നെ ഇഞ്ഞി ഇതിനെ പറ്റി കുറേ ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് ഇനി നേരിട്ട് കാണുമ്പോളോ വേറെ എപ്ലെങ്കിലൊക്കായിട്ട് ചർച്ച ചെയ്യാം
ഓക്കെ ശരിയെന്നാ
ശരി എന്നാല്